ആഹ് സുഖം തന്നെ
സുഖയിട്ടിരിക്കുന്നു, താനെന്താ ചെയ്യ്ണേ?
ആ ഞാനും താ അടുക്കളപ്പണിയെല്ലാം കഴിഞ്ഞ് ഇവിടെ ഇരിക്കുന്നു.
അതെ, കു കുക്കിങ്ങോക്കെ കഴിഞ്ഞോ, അതെ മ് അതെ എന്താന്ന് സ്പെഷ്യല്
ഇന്ന് സ്പെഷ്യലായൊന്നുല്ല. ഇന്ന് മത്തിയാണ് കിട്ടിയത്. അപ്പം നാടൻ ഐറ്റങ്ങളാണ് ഇന്ന് വെച്ചത്. മ ത്തി കറി കപ്പ, പിന്നെ ചോറ്, തോരൻ
അതെ, കപ്പ എന്താ ചെയ്തെ
ആ കപ്പ, ആ കപ്പ ഞങ്ങള് കാ പുഴു കറി വെക്കുന്ന് പറയല്ലോ? ആ മഞ്ഞപ്പൊടി അര അര എല്ലായിട്ട്.
ആ ആ ആഹ് ശരി ഓക്കെ, ന്നിട്ട് മീൻകറി കൂട്ടി കഴിക്കാനാവുലെ
ആ മീൻകറി കൂട്ടി കഴിക്കാം. പിന്നെ മൊ തൈരുണ്ട്. അതിനെ മോരറിയാ അതല്ലെങ്കി ഏഹ് സലാഡാക്കാല്ലോ അങ്ങനെ കഴിക്കാന്ന് വിചാരിച്ച്.
അതെ അത്ശെരി പിന്നെ
മക്കളെന്തോന്നയ്യിന്ന്.
വിടെ സാമ്പാറാണ്. മക്കള്താ ഇവിടെ കളിക്ക്‌ന്ന്
ആ സാമ്പാർ വെച് മീന് അങ്ങനെ നോൺ വെജോന്നും വെച്ചില്ല, അല്ലെ കഴിക്കത്തില്ലേ?
അല്ലല്ലാ, നോൺവെജോക്കെ കഴിക്കും. ഇന്ന് മീന്ഏഹ് മീൻ വ മേടിക്കാൻ വേണ്ടി പൊ ക്കൊക്കെ പോണേ, അപ്പൊ അയിന് ഇവിടെ ഇന്ന് പൊറത്തെക്കെക്കൊന്നും ആരും പോണില്ല. അപ്പൊ വീട്ടിന്റെ ഇവടക്ക് വരാർ രണ്ട് മൂന്ന് മീൻകാര് വെരാറുള്ളതാ. പിന്നെ ആരെങ്കിലും വരും വിചാരിച്ച്. എന്നിട്ട് വെയിറ്റ് ചെയ്തു കൊറെ ആരിലും കണ്ടില്ല
ആാ ഇവടെ അങ്ങനെ തന്നെയന്നാ ഇന്ന് മീൻ കൊണ്ടുവരണയാരും- വന്നില്ല അങ്ങനെ അവര് കൊറച്ച് മുന്നേല്ലേക്കെടെ ഇവടെ അടുത്തുള്ളതാണ് അപ്പം മഴക്ക്യാ കാര്യങ്ങളായിട്ട് കടലിൽ പോയിട്ടില്ലായെന്ന് ഇങ്ങനെ പറഞ്ഞ്
ഉം ഉം ആ വെറുതെല്ല്യാ ഇന്ന് എന്നിട്ട് എന്നും വെരന്നാവരനെ കൊറെ വെയിറ്റ് ചെയ്തു പശെ ഒന്നും കണ്ടില്ല അപ്പം എന്ത് ചെയ്തു വീട്ടില്ണ്ടാർന്ന പച്ചക്കറികളൊക്കെ എടുത്തിട്ട് ഒരു സാമ്പാറാക്കിട്ട് വെച്ചു
ഉം ആാ ഇവടെയും മോന് സ് സാമ്പാറ് ഭയങ്കര ഇഷ്ടമാണ് അവൻ മീനൊന്നും കഴി യിക്കത്തില്ല
ആാ ആാ
ആാ എ എന്തെങ്കിലും ഒഴിച്ച് കറി അങ്ങനെ ഈ മോര്, സാമ്പാറ്, പരിപ്പ്ക്കറി, കടലക്കറി അങ്ങനെയെള്ള നോൺ വെജ് അങ്ങനെയുള്ള ആ വെജേ കഴിക്കത്തെള്ളൂ നോൺ വെജ് എന്ന് പറയുമ്പം ചിക്കൻ മാത്രമേ കഴിക്കത്തെള്ളൂ
ആാ
ആാ
ആാ ശെരി ആാ മറ്റേ ബീപ്പ് അങ്ങനത്തെ
ആ ബീഫും കൊറച്ച് കട്ടിയല്ലേ അതും കിട്ടിയാ ഒരു പീസൊക്കെ കഴിക്കോ അത്രേ കഴിക്കത്തെള്ളൂ ചിക്കനാണ് ഇപ്പം നോൺവെജ് അങ്ങനെ കഴിഞ്ഞ മെട്ടാ അതൊക്കെ മീൻ ഐറ്റം ഒന്നും കഴിക്കത്തില്ല ഒരു മൂന്ന് വയസ്സ് വരെ കഴിക്കുയിരുന്നു പശെ അതിന് ശേഷം കഴിക്ക ഏ ഇല്ല്യാ
അതെ എന്താണ് ആവേ അങ്ങനെയെരു വീട്ടില് വോടിക്കാറില്ലേ
വീട്ടില് ഞങ്ങളെല്ലാം കഴി പശെ ഞങ്ങള് കഴിക്കുന്ന പാത്രത്തില് മീന് ഒണ്ടെങ്കിൽ ഞാൻ പറയും എനിക്ക് മീൻ വെച്ച പാത്രത്തിന്ന് വേണ്ട എനിക്ക് സപ്പറേറ്റ് മതിന്ന് വെ എങ്ങനെയാ പറയും അവന് അതൊന്നും പറ്റ തികയാതെ വരും
അതെ ശരിയായ അമ്മേ പിന്നെന്താ ഇവടെ ഞങ്ങനളെന്നും കിട്ടാത്താ കാരണം മഴ- ഇന്ന് കിട്ടാത്ത കാരണം വെക്കാതിരുന്നതാ പറയാം
ആ ഞ ആ ഞങ്ങള വിടെ എപ്പഴും ഏതെങ്കിലും നോൺവെജ്- വേണം എന്നാലെ പറ്റൊള്ളൂ വല്ലപ്പഴൊക്കെ ഇല്ലാതിരിക്കും എന്നാലും മീനല്ലെങ്കി ഇറച്ചി മീനാണ് സ്ഥിരായിട്ട് എറച്ചി വല്ലപ്പോഴേ വാങ്ങോള്ളൂ
ഉം ഉം ഒ പിന്നെ ഇവ്ടെ ഹാ മഴക്കാറ്ണ്ട്
ആ ഇവിടെ രണ്ടു ദിവസായിട്ട് നല്ല മഴയാണ്
ഉം ഉം വൈകുന്നേരങ്ങള് ന്നല്ലേ ഇടിമയിം
അല്ല വൈക്ന്നേരം അല്ല ഇവ്ടെ ശനിയാ ഇന്ന് ഇന്ന് ശനി ഇവ്ടെ വ വ്യാഴാഴ്ച വൈക്ന്നേരം തുടങ്ങിട്ട് പിന്നെ ഇതുവരെ മഴ തോന്ന്ട്ടില്ല ആഹ് കോറച്ച് നേരം പെയ്യും വീണ്ടും കോറയും വീണ്ടും പെയ്യും വീ മാറും വെയി... ല് കണ്ടിട്ട്ന്ന് രണ്ടു ദിവസായി
ഉം ഉം ഉം ഉം പക്ഷെ എവിടെ അങ്ങനെല്ല ഇവിടെ അയ്യോ അതാണ് ബുദ്ധിമുട്ട്
മക്കളെക്കെ അവരൊക്കെ ഒരുപാട് കാണൂലേ അതപ്പാ ഞാനിപ്പോ രണ്ട്ടു ഒരാഴ്ച... എന്റെ വീട്ടിനിക്കാന്ന് അപ്പൊ ഞാൻ കുറച്ച് ഡ്രസ്സെകൊണ്ടുവന്നോള്ളു അപ്പൊ ആലക്കിട്ട് ഉണങ്ങിതുല്ല
ആ അതയാശ എന്നാണ് ഇപ്പടെ ച്ചാല്... ഇവിടെ മഴന്നു പറഞ്ഞാ... പകലൊന്നും കൊഴപ്പല്ല ഏ വെയിലൊക്കെണ്ട് വൈകുന്നേരം ആയ ഉച്ചക്ക് ഷ് ക്ക് ശേഷാണ് ഇടിംമഴയും ഒക്കെ രാത്രി ഒക്കെ ആ പിന്നെ പിന്നെ ഫുള്ളൊരു മൂടിക്കട്ടല്ണ്ട് മഴയൊന്നും പെയ്തിട്ടില്ല
ആ വൈ ഇപ്പൊ വെയിലുള്ള സമയത്ത് ഉച്ചക്ക് ശേഷം ഒരു ഇടിയും മിന്നലാ അത് സൂക്ഷിക്കണം പിന്നെ കാറ്റും മഴ തുടങ്ങിയാ പിന്നെ കാറ്റും
അതന്നെ
ആഹ് അതിപ്പ മാറി ഇപ്പ ഇവിടെ ഇടിമിന്നലുല്ലമഴ ഇങ്ങനെ തോരാതെ പെയ്തൊണ്ടിരിക്ക്ന്നു ആഹ്
പിന്നെന്താ എന്ന പുറത്തേക്കൊന്നും പോയി ല്ലേ
ആ പൊറത്തോട്ടന്ന് പോയില മഴ ആയാ പിന്നെ വെിളി വീട്ടകത്തുന്ന്ങ്ങ് വെളിയിലോട്ട് ഇറങ്ങാൻ തോന്നത്തില്ല
അയ്ശരി പിന്നെ വെക്കേഷൻ ആയിട്ട് എവിടക്കും പൂവാനൊന്നും പറ്റീല്ലാല്ലേ
അ വെക്കേഷനായിട്ട് പോയി കഴിഞ്ഞ മാസം പോയി
അതെ
ആ പിന്നെ ആ ഈ അതൊരു ലോ പിന്നെ ഈ ഈആഴ് ഇപ്പഴ് ഇപ്പ കൊറച്ചുസം അവർഗ മക്കക്കെന്നോ ഞ് പസ്കൂൾ അടക്കുമ്പഴല്ലേ കൊറച്ചോ റച്ചൊന്ന് റസ്റ്റ് കിട്ട്ണ അപ്പ അവരെങ്കില കൊണ്ട് ഇങ്ങനെ പോവാന്ന് വിജാരിച്
ലോങ് ട്രിപ്പ് എവിടിക്കാ പോയി
ട്രിപ്പ് പോയത് വാഗമണ്ണിലാണ് പോയത്
അഹ് വാഗമണ്ണിൽ എങ്ങനെ ഫാമിലി ട്ടൂറാണോ
പിന്നെ വണ്ടർലയിലും പോയി അവിടെ പൈൻ ഫോറസ്റ്റിലൊക്കെ പോയി വാഗമണ്ണില്
ഹൈ അടിപൊളിയായല്ലോ വണ്ടർലൊക്കെ സൂപ്പർയിണ്ട്
ആ വണ്ടർലെനല്ലതാർ എന്നാലും റൈഡിലൊക്കെ കേറാൻ മക്കക്ക് നല്ല പേടി പിന്നെ ഒരുപാട് പേടിയുള്ളയിനെ ഇങ്ങനെ ഒരുപാടിങ്ങനെ മൺ മുകളിലൊക്കെ പോല അതിലൊന്നും കേറ്റില്ല വ പൊൻ കുട്ടിയൊക്കെ പറ്റണണ്ടില്ല അതിലൊക്കെ കേറ്റി
ഹ് ഹ് മ്
ആഹ്‌ അവിട ഇന്നാ ഞങ്ങ പോയില്ലേ
ഇവിടെയാ ഞങ്ങള് ഹേയ് ഇല്ല ഞങ്ങള് ട്രിപ്പായിട്ടൊന്നും പോയില്ല കഴിഞ്ഞ ആഴ്ചയില് മറ്റേ പഴനി പോയർ പൊ മോന് തല മൊട്ടടിക്കാൻ വേണ്ടിട്ട്
ആഹ്‌ അതെന്തെങ്കിലും നേർച്ച ഉണ്ടെങ്കിൽ ങ്കെ പോല അല്ലേ അത് അവടെ
ആഹ് ഞങ്ങളിങ്ങനെ ഒരു വയസ്സായപ്പളേ ട്ടീനവിടെ പോയിട്ട് മോട്ടടി ആ വിജാരിച്ചിട്ടങ്ങനെ പോയിട്ട് മൊട്ടടിച്ച് ഒരു വയസായ മൊ ട്ടടിക്ക
ക്കെ എങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് കറക്റ്റ് അറ എന്തെങ്കിലും നേർച്ചയുള്ളപ്പോ ഉണ്ടായാനെർവർ
ഉണ്ട് ഉണ്ട് ണ്ട്ണ്ട് ആഗ്രഹങ്ങൾ അത് അതമ്മളെന്തെങ്കിലും ണ്ടെങ്കി അവിടെ അങ്ങനെ മുട്ടടിക്കാന്നും പറഞ്ഞിട്ട് മനസ്സിൽ വിചാരിച്ച കാര്യം നടക്കും
ഓ
പിന്നെ അത് ചെയ്യണം
ആ അത്ക്ക ചെയ്യണം ആ ഒരു ദിവസം കൊണ്ട് പോയോ രാൻ പറ്റുവോ
ആ പിന്നെന്താ ഒരു ദിവസം കൊണ്ട് പോയി ഞങ്ങള് ഇവിടുന്ന് എങ്ങനെയാ ഞങ്ങൾക്ക് ട്രെയിന് ട്രെയിനിണ്ടാരുന്നു അപ്പോ ഞങ്ങൾ ഇവിടുന്ന് പുലർച്ചക്ക് ട്രെയിനിൽ പോയിട്ട് അവിടെ ഒരു അല്ല രാത്രിയാ പോയത്. രാത്രി ഒരു പന്ത്രണ്ടര ക്ക്‌ ‌ മുമ്പ് ഒരു ട്രെയിനുണ്ടാർന്നു അയില് പോയി അവിടെ അഞ്ച് മണിക്ക് എത്തി പുലർച്ചക്ക് അവിടെത്തി. എന്നിട്ട് വൈകുന്നേരം എട്ട് മണീടെ ട്രെയിനിന് ഇങ്ങട് പോന്നു.
ആഹ് ഫാമിലി ആയിട്ടാ പോയത് നി ങ്ങള് മാത്രൊള്ളാരുന്നോ?
സ്ബെന്റിന്റെ വീട്ടിലുള്ളവരും എന്റെ വീട്ടിലുള്ളവരും കൂടെ പോയത്.
ആഹ് ഉം
അങ്ങനെ അങ്ങനെ ഇതൊക്കെ ട്രിപ്പൊക്കെ അടിപൊളിയായി. മൊട്ട അടിക്കലും ഒക്കെകഴിഞ്ഞു എന്ത ഏഹ് ഞങ്ങള് അതിങ്ങനെ ചെയ്യണം ന്ന്ങ്ങനെ വിചാരിച്ചാര്ന്നു. അത് കഴിഞ്ഞാലാണ് കുട്ടിക്ക് മുടി വെട്ടാനും ഒക്കെ പറ്റത്തൊള്ളൂ
ഓ ആ നേ നേർച്ച ഒണ്ടേ പിന്നെ അത് കഴിഞ്ഞി ട്ടെ പറ്റത്തൊള്ളല്ലെ അവ
ചെയ്യണം ചെയ്യണം അല്ലാണ്ട് നമ്മള് ഇതാക്കാനൊ ന്നും പാടില്ല
ഓഹ്
ഞങ്ങളങ്ങനെ നേർച്ചയൊന്നും ഇണ്ടാരുന്നില്ല. അത്രെ അങ്ങനെ നമ്മള് നേർന്നിട്ടുണ്ടെങ്കിലൊക്കെ വഴിപാട് അവിടെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് നേർന്നിട്ടുണ്ടെങ്കിൽ മു ടി ഒക്കെ ഇങ്ങനെ കെട്ടായിട്ട് നിക്ക്ണ്ടാവും. കുട്ടിയുടെ മുടി. പക്ഷെ അങ്ങനൊന്നും അവന് അവനങ്ങനത്തെ പ്രശ് നങ്ങൾ ഉണ്ടാർന്നില്ല.
ആ
അങ്ങനെ
അവിടുത്തെ കാലാവസ്ഥയൊക്കെ ങ്ങനെയാണ് ഇവിടത്തെ പോലെ ചൂടാരുന്നതെ
ആ എവിട അവിടെയാ ഇവിടെ ചൂടാണ് അവിടെ മഴയൊന്നുല്ല അവിടെ ചൂട്ന്നെ ചൂട പിന്നെ പിന്നെന്താ ഇനിയെന്നാ വീട്ടിക് എണീറ്റ്ക്ക് പോകുന്ന തിരിച്ച
ആം തിരിച്ച് ഇപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞ് പോകും ഇവർക്ക് സ്കൂളിൽ ഇല്ലെങ്കിലും പള്ളിയില് പോണം
അത്ശരി
ആ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം അവിടെ പള്ളിയില് അവിടെ ആഡിറ്റോറിയം വക്കണ അപ്പൊ അതിന്റെ പണി നടക്കുന്നു അതുകൊണ്ടാണ് ഇപ്പൊ ഒരു മൂന്നാലു ദിവസം അവധി ഇട്ട്
ഉം മക്കളെ രണ്ടടത്തും പഠിക്കാ പള്ളിയിലും സ്കൂളിലു വൊക്കെ പിന്നെ എങ്ങോട്ടും പോകാൻ പറ്റൂല സ്കൂളില് മാത്രമാണെങ്കിൽ നമുക്ക് സ്കൂളിൽ അവധി കിട്ടുമ്പ പോവാഇത് ഒരു സ്ഥലം ഇടയ്ക്കുമ്പോ അടുത് ഇ സ്ഥലം തുറക്കാ അങ്ങനെയും
ഉം അതെ അതെ അതെ
ആ പിന്നെ എന്ത വന്ന് ജോലിയെല്ലാം കഴിഞ്ഞാ
ജോലിയാ ഇല്ലല്ല പണികളൊന്നും കഴിഞ്ഞട്ടില്ല പിന്ന വീട്ടില് കൊറെ പണികളുണ്ടായി ബാത്റൂം കഴുകാനും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് സമയം പോയി ഇങ്ങ പണ്ടള് കടിച്ച
ആ
ഏ തുണിയലക്കാനൊക്കെണ്ട്
ആ വെയിലായാ തുണിയലക്കിയാ ഒണങ്ങുംമഴയാലാണ് പാട് നിങ്ങൾക്കവിടെ വെയിലല്ലേ
ഹഹഹ ഞങ്ങക്ക് ഇന്ന് വെയിലില്ല ഇന്ന് ഞാൻ പറഞ്ഞില്ലേ മൂടി മഴയങ്ങ് മഴ മൂടലാണോന്ന് പറഞ്ഞ ആ അതൊണ്ട് വെയിലൊന്നുമല്ല